ഹ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം അവിടെ എങ്ങനെയുണ്ട് സുഖമാണോ
ആഹ് ഇവിടെ സുഖാണേ എന്താ ഭക്ഷണം കഴിച്ചോ
കഴിച്ചതേ ഉള്ളൂ
കഴിച്ചതേ ഉള്ളൂലേ എവിടെയും കഴിച്ച് കിടക്കാനായി കഴിച്ചിപ്പന്തന്നെ കിടക്കുവോ ആഹ് അവിടെ കട
ഇത്തിരി താമസംമാകും അവിടെയോ
ഇവിടെ നേരത്തെ കിടക്കും ഇവിടെക്ക് ശെരിക്ക് കഴിച്ച അപ്പ കിടക്കും കിടക്കാൻ പാടില്ലാന്ന് പറഞ്ഞിരിക്കും പക്ഷെ എന്താ ചെയ്യാനാ ഞങ്ങള് കഴിച്ചുടനെ വയറങ്ങ് നെറഞ്ഞ എനിക്ക് കെടക്കണം അതാണ് പക്ഷെ ഭയങ്കര രോ രൊ വരും അതൊണ്ടൊക്കെ പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം നമ്മുക്ക് അത് ശീലിച്ചു പോയത് അങ്ങനാണ്ട് മാറ്റാൻ കഴിയിണില്ല്യാന്നേ നമ്മള് പിന്നെ നേരത്തെ കൈ അയിനൊക്കെ നമ്മള് നേരത്തെ കഴിക്കാണെങ്കി പ്രശ്നില്ലേ ഇവടെ പിന്നെ എല്ലാരും നേരത് ത്തെ വരൂല അതാണ് കൊയപ്പം അവിടെ എങ്ങനെ എല്ലാരും നേരത്തൊക്കെ വീട്ടിലൊക്കെ എത്തുവോ ഏഹ്
ഇല്ല ഇപ്പ ഞാൻ വൈട്ടാവും വൈന്നേരം എങ്ങനേലും കുറഞ്ഞത് നാല മണിയൊക്കെ ആകും വരുമ്പോ
ആഹ നാല് മണി ആവൂലേ അങ്ങനെ എല്ലാ എന്താ ഭക്ഷണം ഇണ്ടാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് ഇതെന്നാണ വക്കല്
മീന ഉണ്ടെന്നേ മീന് ഉണ്ടായിരുന്നു ആ ഉച്ചക്കത്തെ ഭക്ഷണാ വൈകീട്ട് വന്നിട്ട് ചോറ് മാത്രം വെച്ചു
ആഹ ചോറ് മാത്രം വെച്ചില്ലേ
അതെ അതെ അതെ മീൻ ആഹ മീൻ കറി വെച്ചതാ
ആഹ അങ്ങനെ പൊരിച്ചിട്ടുണ്ടോ എങ്ങനെ പൊരിക്കലുണ്ടോ
അന്ന് എൻ
ആ ആ അങ്ങനെയല്ലേ ഇവിടെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് മീന് പക്ഷെ പൊരിച്ചിക്കല്ല ഞങ്ങളൊരു വരട്ടിയ മാതിരി ആക്കിയിക്കയാണ് വ ആയിരുന്നു അപ്പൊ കുറുങ്ങനായിട്ട് നമ്മള് ഈ ഒ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാണ്ട് ഇണ്ടാക്കല്ലോ കുറുക്കി വെക്കണത് അങ്ങനെ ആക്കി വെച്ച് വറ്റി മീൻ വറ്റിച്ചത് അങ്ങനെ വറ്റിച്ച് അങ്ങനെ ആക്കി വെച്ചിക്ക പിന്നെ പച്ചക്കറി മുരിങ്ങക്കായ ഇണ്ട് അത് കറിയാക്കി വെച്ചിക്കും ആണ് അങ്ങനെയാണ് പിന്നെങ്ങനെ മഴൊക്കെ എങ്ങനെ ഇണ്ട് ഉണ്ടോ
മഴ ഇന്ന് ചെറുതായിട്ട് ഉണ്ടായിരുന്നേ
ആഹ് ഉണ്ടായിരുന്നു ല്ലെ രാവിലൊക്കെ നല്ല മഴ പെയ്തിയില്ലേ അവിടെ ഉണ്ടായിനെയോ
രാവിലെ അങ്ങനെ വലിയൊരു മഴയൊന്നും ഇല്ല കേട്ടോ
ഇല്ല്യലെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം ഇതേപോലെ തന്നെ ഏർ ഒരു പാറ്റിൽ മഴ വന്നു പോയി അങ്ങനെയാണ് ഉം ആ കാലാവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കും മാറ്റ മാറി മറയ പെട്ടെന്ന് ഞമ്മൾ ഓർക്കാൻ പറയാൻ ഇണ്ടോ ഞാനന്നെ ഇപ്പോ ഇന്നലെയൊക്കെ എന്താ പറെയ ക്ലാസ്ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ തന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് ബസ്സ് ഇറങ്ങിട്ട് കൊറച്ച് നടക്കാനുണ്ട് അങ്ങനെ നടന്നതാണ് മഴ ഇങ്ങനെ വെറുതെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നടന്നിപ്പ എനിക്ക് ഭയങ്കര ചുമയും ജലദോഷം കാരണം ആ മഴ ഇൻക്ക് പിടിച്ചിട്ടില്ല കാരണം ഈ പുതുമഴ ഇങ്ങനത്തെ മഴ പറഞ്ഞാ നമ്മള് കൊള്ളാതെ കൊള്ളുമ്പോ അങ്ങനെയാണല്ലോ പെട്ടെന്ന് നമുക്ക് രോഗം പിടിക്കാന് പിടിക്കുമല്ലോ
അതെ അതെ അതെ അതെ
ഉം പിന്നെ അവിടെ മക്കളൊക്കെ ഉറങ്ങിയോ
കൊച് അവള് പഠിച്ചുകൊണ്ടിരിക്കുവാ കിടക്കാൻ പോവാ
ആ എങ്ങനെ നല്ലം പഠിക്കോ ഏഹ് ഇത്രം ക്ലാസ്സിലാ പഠിക്കുന്നത് കുട്ടി പഠിച്ചു അല്ല അവൾക്ക് തനിയെ പഠിച്ചോളും ഒരാള് നിക്കണംന്ന് ഒന്നുല്യ ലെ അങ്ങനെ പഠിച്ചോള്ളൂല്ലേ ആ അത് അത് അങ്ങനെ പഠിക്കുന്ന കുട്ടി ട്ട്യാളാണെങ്കി നല്ല നമ്മക്കൊരു ഇതായിന്നു കാരണം ഞമ്മള് ഇവിടൊക്കെന്ന് പറഞ്ഞാൽ നമ്മുക്ക് വടി ഇട്ത്ത് മുന്നിൽ വെച്ച് നിന്നാലും പഠി കൂല അങ്ങനത്തെതാ അന്നേരം പഠിക്കാൻ ഇരികുമ്പ കാലുവേദന കയ്യ് വേദന ഉറക്കം വരല് ഏഹ് വിശപ്പ് ഇതൊക്കെയാണ് മടിയാണ് പഠിക്കാന്
പഠിക്കാനേ ഇവിടെ പഠിക്കാൻ മടിയോന്നും അങ്ങനെയൊന്നും ഇല്ല പഠിച്ചോളും പക്ഷെ ഇങ്ങനെ തള്ളി തള്ളി തള്ളി തള്ളി പറയണം നമ്മള് പറഞ്ഞോണ്ടേ ഇരിക്കണം പോയി പടി പടി ആഹ്
ആഹ അങ്ങനെ ഇപ്പളെ നമ്മള് നല്ല ശീലാക്കിയാണെങ്കിൽ പിന്നെ പഠിക്ക
പക്ഷെ പഠിച്ചോളും ആ പഠിച്ചോളും പഠിക്കാനുള്ള നല്ല കഴിവൊക്കെ ഉണ്ട് നല്ല ഫുൾ ആൻഡ് ഫുള്ള് മാർക്ക്ഒക്കെ വാങ്ങിക്കും പക്ഷെ പഠി ക്കാൻ പോയിരിക്കത്തില്ല
അതാണ് ഇരിക്കല ചെ ചില കു തിളക്ക ചില കുട്ടികൾക്ക് വീട്ടിൽന്ന് പഠിക്കണം എന്നില്ല സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചർമാരന്നെ പറഞ്ഞാല് അതന്നെ വേ മെമ്മറിയിൽ കയറുന്നവല ഉണ്ട് തലയിൽ കയറുന്ന പോല ഇത്ര ആൾക്കാര ഉണ്ട് അറിയോ ചിലോവർക്ക് അങ്ങനെ വേണം വേണംമ എന്നൊന്നുമില്ല വീട്ടിൽന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോത്തിന്നെ തലൽ കയറും അങ്ങനത്തെ കുട്ടികള ഉണ്ട് ആ
നമ്മള് പിന്നെ അങ്ങനെ ഒന്നുംല്ല
അങ്ങനെൊന്നുഇല്ല പഠിക്കണല്ലേ പഠിച്ചാ പഠിക്കും അത്രയേള്ളൂല്ലേ പഠിച്ച പരീക്ഷഒക്കെ ഉം പരീക്ഷയ്ക്കെക്കെ എങ്ങനെ മാർക്കൊക്കെ ഉണ്ടാവില്ലേണ്ടാവൂലേ ഫുള്ളായിട്ട് ഇതുവരൊക്കെ ഇതുവരൊക്കെ ഉണ്ടായില്ലേ ആഹ് ഉ ഇപ്പളെ അങ്ങനെ ശീലായി കഴിഞ്ഞാൽ പിന്നെ പഠ പഠിക്കാന് സ്വന്തമായിട്ട് ഇങ്ങനെ പഠിക്കുകയാണെങ്കില് പിന്നെ അങ്ങനെങ്ങ അങ്ങനെ അങ്ങോട്ട് പോയി സ്കൂളും അല്ലാതെ നമ്മളിപ്പോഇത് ഇപ്പോളെ നമ്മള് എാ ഇങ്ങനെ നമ്മള എത്ത്ന്നിങ്ങനെ വടിിയ കൊടുത്ത് ഇങ്ങനെ പേടിപ്പിച്ചാലാണ് ഇപ്പോഴത്തെ അതിനും കിട്ടുന്നില്ല ഇപ്പൊ ഫോണ് ഗെയി ഇങ്ങനെയൊക്കെ പറഞ്ഞു നിക്കുകന്ന് ഓരോരുത്ത പഠിച്ചു കഴിഞ്ഞ ഫോൺ തരാ അപ്പം പഠിച്ചു കഴിഞ്ഞ ഫോൺ തരാന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ കാണാ പാടാക്കി പഠിക്കും മനസ്സിലാക്കി പഠിക്കൂല മനസ്സിലാക്കിട്ട് പഠിച്ചാലല്ലേ നമുക്ക് കാര്യംണ്ടാവുള്ളൂ ഇത് ഞനെ കാണാപാഠം പഠിച്ച അങ്ങനെ ഇവിടത്തെയറ്റങ്ങളൊക്കെ ഉം പിന്നെ എപ്പകെടത്തന്നട്ട് കുട്ടികളൊക്കെ എപ്പള കെടത്താ
കിടക്കാൻ പറഞ്ഞൊണ്ടിരിക്കുവാ ഞാൻ വന്ന് കിടക്ക് കിടക്ക്ന്ന്
കിടക്കന്ന് ഓ ആഹ് അ അങ്ങനെയല്ലേ മക്ക് നേരത്തെ എണീക്കോന്നട്ട് ഏ ഇവിടെന്ന് മം ആഹ പറയൂ എന്താണ് മക്കളൊക്കെ നേരത്തെ
അല്ല അവ ആ അവിടെ എങ്ങനെയാ
ഇവിടെ ഇവിടെ ഞങ്ങള്നേരം വയിക്കും കിടക്കാൻ ഏ ഉറങ്ങാൻ നേരം വൈകും പക്ഷേ എല്ലാരും ഇങ്ങനെ കിടക്കും ബെഡിൽ കേടക്കും ചോറും തിന്നാണ്ട് കിടന്നും കഥ പറഞ്ഞു ഇങ്ങനെ കൊഹ് പഴയ പിന്നെ പഠിപ്പ് രണ്ടെണ്ണം പഠിപ്പൊക്കെ കഴിഞ്ഞാല് ഹം ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ് നമ്മള് ബഡ്‌ നമ്മളന്നെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ബെഡിൽ രുന്ന് ഇങ്ങനെ കഥ പറയ അങ്ങനെ എന്തൊക്കെ കിടക്ക ക ന്തയിലൊക്കെ ചെയ്യും അല്ലാതെ ഉറങ്ങണമെങ്കിലൊക്കെ നല്ല ടൈംമ്ടിക്കും അങ്ങനെയാണ് മം
സെയിം ആണ് സെയിം ഇവിടെയും അത്ത ഇവിടെയും അത് തന്നെയാണ് അ തന്നെ തന്നെ രാവിലെ പിന്നെ ആറ് മണിയൊക്കെ ആവുമ്പോ എഴുന്നേക്കും
എഴുന്നേൽക്കൂല നേരത്തെ എഴുന്നേൽക്കും ഓരെന്നെ തനിയെ എഴുന്നേൽ എഴുന്നേൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങൾപ്പോയി വിളിക്കുന്നതാണോ
മയ്യേ നമ്മള് പറയണം നമ്മള് വിളിക്കണം
വിളിക്കണം വിളിച്ച അപ്പം തന്നെ എണീറ്റ് അവര് മം മോള് മോൾ മോളുടെ മോളന്നല്ലേ മൂത്തത് എത്ര മക്കള് ആ ഒരാളെ ഒള്ളു മോള് ഓള കറികളൊക്കെ കുളിക്കലും ഇണ്ടാക്കലും ഒക്കെ കഴിക്കോക്കാരല്ലെ ആ ഉച്ചക്ക് ഭക്ഷണം എന്തെങ്കിലും കൊണ്ടോ കാനോ അങ്ങനെ എന്തെങ്കിലോ കെ
ഒണ്ടൊണ്ട് ഉച്ചക്കത്തെ ചോറൊക്കെ റെഡിയാക്കണം ചോറ് കൊണ്ട് പോന്ന് അല്ലൽആ പ്രൈവറ്റ് സ്കൂളില് അല്ലല്ലല്ല പ്രൈവറ്റില അപ്പം സ്കൂൾ ചോറൊക്കെ കൊണ്ടു പോണം
ഒക്കെ വേണ്ടിവരുല്ലേ ഈ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടോവ്ണ്ടോ
ഉച്ചത്തേക്ക്ന്ന് വെച്ചാ ചോറ് കറി പിന്നെന്തേലും ഒരു തോരൻ വേണം പിന്നെ ഇവർക്ക് ആഹ് ഇവർക്ക് ഒറപ് പാട്ടും കൊണ്ടു പോണം ഏതാ ഉം പിന്നെ പച്ചക്കറി കൊണ്ടു പോണം
അതെന്ത് ചെയ്യ പച്ചക്കറി ആഹ് പച്ചക്കറി ആയിട്ട്
ഇങ്ക ഐറ്റംസ് എന്തേങ്കലും തോരണോ മെഴുപരട്ടിയോ എന്തേലും
കൊണ്ടുപോണല്ലേ അത് നല്ലതാ പ ആഹ് ഇപ്പം തന്നെ പച്ചക്കറി ആയാലും എലക്കറികളൊക്കെ കൂട്ടിയാ തന്നെ നമ്മള ആരോഗ്യത്തിന് തന്നെ എത്രോ നല്ലതാണ് ഇപ്പൊന്ന് പൊതുവെ അങ്ങനാരും കൂട്ടണില്ല ഇപ്പൊ ല്ലാരും കോയീം എറച്ചിയും അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ തിന്നണതും പൊറത്ത് പോയിട്ട് ഭക്ഷണം കയിക്കുന്നത് ഇതൊക്കെയാണല്ലോ അതൊക്കെ നമ്മളെ ശരീരത്തിന് ഭയങ്കരായിട്ട് കേടാണേ. നമ്മളിങ്ങനെ എത്രത്തോളം നമ്മളെ ശരീരത്ത് മായം ചേർത്ത ഭക്ഷണങ്ങളാണ് ഇതൊക്കെ ഞമ്മള ഇപ്പളല്ല അറിയ കുറച്ചു കഴിഞ്ഞാലാവും ഞമ്മൾ ഇതിന്റെ ഇതൊക്കെ അറിയുള്ളു അപ്പ ഞമ്മക്കൊന്നും ഉണ്ടാവൂല്ല നമുക്കൊരു പ്രായം കയിഞ്ഞാ പിന്നെ ഇതിന്റെതൊക്കെ അങ്ങോട്ട് വര്യാചെയ്യ
അതെന്നേ ഇപ്പം പിന്നെ അറിയത്തില്ലല്ലോ ഇപ്പൊ പിന്നെ ചെലപിള്ളേരാ ഇപ്പൊ ഈ മീ എറച്ചി മീൻ ഇല്ലാതെ കഴിക്കത്തില്ലല്ലോ ഇവിടെ പിന്നെ അങ്ങനൊന്നുവില്ല ആഹ് ഇവിടെ അങ്ങനൊന്നുവില്ല
മക്കളെ എലക്കറികളും പച്ചക്കറികളൊക്കെ കൂട്ടി ഏഹ് കൂട്ടാണെങ്കി ഏറ്റവും നല്ലത് അത് കൊടുക്കുന്നത് തന്നേണ്. അതാവുമ്പോ അവര്ക്കും അവരെ ശരീരത്തിനും കേടുണ്ടാവൂല അതേപോൽ തന്നെ ഈ എലക്കറികളിലും ഇതേപോൽ തന്നെ കാൽസ്യം ഒക്കെ ണ്ടാവുല്ലോ വി റ്റാമിനുകളും ഇതൊക്കെ ണ്ടാവുല്ലോ നല്ലതാണല്ലോ ഇതൊക്കെ ഓരൊന്ന് പച്ചക്കറികൾ അങ്ങൻ ശീ അങ്ങനെ ശീലാവുന്നാണെങ്കി ഏറ്റവും നല്ലതാണ് ന്റെ അഭിപ്രായം പറയാണെങ്കില്.
ശെരിയ ശെരിയ അതാണ് നല്ലത് പക്ഷെ ഇപ്പം പിള്ളേർ പിന്നെ അതാണ് ഇപ്പം ചെല പിള്ളാർക്ക് പച്ചക്കറികള് കൂട്ടി കഴിച്ചോളും ചില പിള്ളാർക്ക് അത് ഇഷ് ഷ്ട്ടവില്ലല്ലോ
അതാണ് ചെല പിള്ളേർക്ക് അതേപോലെ തന്നെ അവര് അതേപോൽ തന്നെ ആഹ് അൻ മീനില്ലാതെ അത് ശീലിപ്പിച്ച ആദ്യെ ശീലിപ്പിച്ചോണ്ടാണെ അല്ലെങ്കില് ആ ഈ ങ്ങനെ ല്ലതും അമ്മള് പച്ചക്കറിയന്ന അങ്ങനെ കൊടുത്ത് ശീലായീന്നെങ്കി അവർക്കും അത് താനേതായിണ് പ്പൊ പച്ചക്കറികളിലന്നെ എന്തൊക്കെയിണ്ട് വെണ്ടക്കായിട്ടും മുരിങ്ങക്കായായിട്ടും പ്പേ ഇതാ അങ്ങനെ ഓരോന്ന്ണ്ടല്ലോ സാമ്പാറൊക്കെ വെക്കല് ല്ലേ?
ഒണ്ടൊണ്ടൊണ്ടൊണ്ട് സാമ്പാർ വെക്കും അവിയല് സാമ്പാറ്
ങ്ങളവ്ടെ സാമ്പാർ തേങ്ങരച്ചിട്ടാണോ വെ ക്കല് അല്ലെങ്കില് തേങ്ങ അയിലേക്ക് വറുത്തരക്കയില്ല? വറ്ത്തരയ്ക്കും ഇല്ല ലേ ഇവടെ തേങ്ങ വറുത്തരക്കും അങ്ങനെയാണ് തേങ്ങ അതേപോൽ തന്നെ തേങ്ങേം ഏഹ് ചോന്നുള്ളീം വെളുത്തുള്ളീം അതേപോൽ തന്നെ കര്യേപ്പിന്റെലേം ഒക്കെ പാടെ മ് നല്ല ജീരകും അത് പെരഞ്ചീരകും പാടി ഇട്ടാണ്ട് വറക്കും. അതായത് വെളിച്ചെണ്ണയില് ഇട്ടാണ്ട് എളക്കും നല്ലോണം വർത്തെടുക്കും ന്നിട്ട് പിന്നെ മിക്സില്ട്ട് അരച്ചാണ്ട് ഈ എന്താണ് അമ്മ്ള് ഈ സാമ്പാറ് ന്റെ കഷ്ണങ്ങളെക്കെ വേവിച്ച അതിലേക്ക് ഒഴിച്ചു കൊടുക്കു ന്നിട്ട് പിന്നെ അയിലേക്ക് കായോം ഇടൂട്ടോ ന്നിട്ട് പിന്നെ സാമ്പാർ പൊടിയും പാടി ഇട്ടാണ്ട് പിന്നെ ഏഹ് ഒന്ന് തളപ്പിച്ചിട്ട് പിന്നെ വറവിടാ ചെയ്യാ. അങ്ങനെ ചെയ്യല് അവടെങ്ങനെ?
ഇതൊക്കെ ഞാൻ ആദ്യവായിട്ട് കേക്കുവാ കേട്ടോ ഹ്
ഏഹ് ആദ്യയിട്ട് കേക്കയ്യ് ഇവിടെ അങ്ങനെ സാമ്പാർ വെക്കല് ഇവടെ പൊതുവെ അങ്ങനെ തന്നെണല്ലോ എല്ലാരും വെ ക്കല് അങ്ങനെ തന്നെണ് ഓരോ ഭാഗത്ത് ഓരോ ഓ താണ്. വേവ് ച് ഇങ്ങളെ ങ്ങനെ വെക്കല് ഇങ്ങളിപ്പോ
ട്ടാക്കിട്ട് തിരിച്ച് വിളിക്കുവോ.? കട്ടാക്കിട്ട് തിരിച്ച് വിളിക്കാവോ ഓക ഓ